ലോ കേൾക്കണില്ലേ നമസ്കാരം എന്തൊക്കെ വിശേഷം
മഴ ഒന്നും ഇല്ല നല്ല രാവിലെ മഴ ഒന്നും ഇല്ല നല്ല കാലാവസ്ഥ ഉം രാത്രിൽ മഴ ഒന്നും ഇല്ലാരുന്നു ഉം
ഇവടെ നല്ല ചാറി നിക്കണ്ട് ചെറുതായിട്ട്
നമ്മള് മഴയൊക്കെ ഇല്ലെങ്കില് ആഹ് ചാറ്റൽ മഴ ഉണ്ട് മഴയില്ലാത്ത മഴ ഇല്ലാത്ത സമയത്ത് നമ്മള് നടക്കാന് ഒക്കെ പോകും ആഹ് രാവിലെ പോവും ആഹ് ഉം പോകാനായിട്ട് ഒക്കെ പിയതാണ്
അല്ലെ എഹ് എഹ്
ആഹ് മഴ ഇല്ലാത്ത സമയത്ത് വേറെ ആൾക്കാരുണ്ട് നമ്മ കൂട്ടുകാര് കൊറച്ച് പേര് ഒണ്ട്
അതെ അതെ ആഹ് ആഹ്
എല്ലാരുടെ ഒരു ആറു മണി ഒക്കെ ആകുമ്പോ പോയിട്ട്
ഉം അത് ശരി അത് അവിടെ അടുത്തന്നെ നടക്കും ഇല്ലേ ഉം എന്തു ആട്ടെ ഉം ഉം
ന്നോരു ഏരിയ ഒണ്ട് ഇവിടെ പലരും വരും ദൂരെന്ന് ഒക്കെ ആൾക്കാര് കാറില് ഒക്കെ വന്നിട്ട് കാറ് അവിട്ടി ട്ട് നടക്കും ആഹ് പ്രായം ഒള്ളവര് ഒക്കെ
ആഹ് ഉണ്ടല്ലേ
ആഹ് പ്രായം ഒള്ളവരും ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ വെരും എല്ലാരും കുടെ അവുമ്പോ ഒരു ആഹ് നടക്ക ഒരു സുഖം ആഹ് ആന്ന് അന്ന് ആളും കൂടും സംസാരവും ഉൽഡിഫ് ഇപ്പ കൊറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ മഴയാ ഇന്ന് രാവിലെ ഇങ്ങനെ ആഹ് ചാറ്റല് മഴയാവുമ്പം പിന്നെ പോകത്ത് ഇല്ലായിരുന്നു
പോകത്തില്ല ആഹ് ഉം
പിന്നെ വേറെ എന്താ
ഉം സുഖാണ് കൊഴപ്പം ഒന്നും ഇല്ല മോനെ വിളിച്ചില്ല മദ്രസേ പോവാനായിട്ട് മോന് എനീച്ച് ഇല്ല അപ്പൊ ഞാൻ ഒരു പത്ത് മിനിറ്റ് വേറെ എന്തെങ്കിലും കോൾ ചെയ്തിട്ടാ എന്ന് പറഞ്ഞാ ക ഇപ്പ ട്രസ്സ് ഓക്കെ റെഡിയാക്കി വെച്ച് ഇരുന്നോ ബാത്റൂമില
ആഹ് ഒരാളേ ഒള്ളാ ഒരു മോനേ ഒള്ളാ
ഏഹ്
ഒരു ഒരു ഒരു മോനേ ഒള്ളോ
അല്ലല്ല കുട്ടികള് വലിയ കുട്ടികള് ആയിരിക്കുന്നു മോന് മോള് ഇരുവതൊന്ന് വയസ്സായിട്ട്
ആഹ് വല്യ മോളാ
മോളാണ് മോള് ലാബില് ആഹാ വർക്ക് ചെയ്യണ്ട്‌ ഇപ്പ ഉം ഉം പ്ലസ് ടു കഴിഞ്ഞിട്ട് ലാബ് ഡി എം എൽ ക്ക് ആഹ് ചേർന്നത് ആയിരുന്നു
കഴിഞ്ഞിട്ട് ഇപ്പം ലാബില് വർക്ക് ചെയ്യുന്നു ആഹ് പക്ഷെ നല്ലൊരു കോഴ്സാ പെട്ടെന്ന് ജോലി കിട്ടുല്ലേ
ആഹ് അതന്നെ ഞമ്മളെ ഒക്കെ ഡിഗ്രി പഠിപ്പിക്കാൻ നമ്മളെ കൊണ്ടുള്ള ഒരു
അല്ല ഡിഗ്രി പഠിച്ചാലും പിന്നെ പി എസ് സി അങ്ങനെ ഒക്കെ എന്തായലും ഒരു ജോലി കിട്ടും ഇതാവുമ്പോ എന്തായാലും ഒരു ജോലി ഉറപ്പ
ആഹ് പെട്ട വേഗം ആഹ് അപ്പൊ ഇത് എങ്ങനെ ജോലി എണ്ട് കാരണം ഹോസ്പിറ്റലിൽ കാര്യങ്ങള് എന്ന് എല്ലാം ഫുള്ള് എല്ലോടും അധികരിച്ചു വരല്ലേ
ലേല്ലേ ഇപ്പം കൂടുതല്
അതെ അപ്പ പിന്നെ ജോലിക്ക് സ്കോപ്പ് ഒണ്ടാവും എന്തായാലും വെറുതാവില്ല പഠിച്ച
വെറുതെ പിന്നെ വെളിലോട്ട് വെളിലോട്ട് പോയാലും.
അത് തന്നെ ഇത് മോളടി. പിന്നെ ഡിപ്ലോമ ആയ കാരണം വെളിലോട്ട് പോവാനുള്ള ഒരു സാചര്യം പിന്നെ കൊറവ് ആണ് എന്ന് തോന്നണ് ഒണ്ട് അത് ഒര്.
ഡിപ്ലോമ കോഴ്സ് ആയിരിന്നോ അവിടുത്തെ.
അതെ ഡിപ്ലോമ ആണ്
അതാകുമ്പം പിന്നെ ഡിപ്ലോമ കോഴ്സ് ആകുമ്പം പിന്നെ വിെളിലോട്ട് ഒക്കെ പോകാനും പറ്റും ആഹ് പറ്റും പറ്റും ആഹ് പുറത്ത് പോവാൻ പറ്റും.
പറ്റുള്ളൂ എന്നാണ് പറയിണത്.
അങ്ങനെ
ബീ എസ് ഇ
ബി എസിയും ആ കൊറച്ചുടെ നല്ലതാ ഡിപ്ലോമ കഴിഞ്ഞവരും പോകുന്നുണ്ട്.
ആ അപ്പൊ അന് എന്തൊക്കെ ഞന് ഒരു ബാക്കില് ചെയ്യണ്ടന്ന് അറിയില്ലല്ലേ. മോള് ഇപ്പ ചെ ആ അതാണ് ചെക്കന അവിടെയാണ് ഇപ്പ ഉള്ളതെ.
ചെറുക്കൻന്ന് പറഞ്ഞ.
ഒളെ മോളെ കല്യാണം എൻഗേജ്മെന്റ് കഴിഞ്ഞഞ് എടുക്ക.
ആഹ് കഴിഞ്ഞതാണ് അല്ലേ ആ അന്നേരം പിന്നെ എളുപ്പമാന്നല്ലോ പോകാൻ.
ഏപ്രിൽ നാലാം തീയതി കല്യാണം. അടുത്തെ
ഓ ഏപ്രിൽ നാലിന് കല്യാണം അപത്തെ ഒള്ള് ഇ ആ ഞാൻ വെച്ച് കല്യാണം കഴിഞ്ഞന്ന്. ആ അപ്പൊ കഴിഞ്ഞിട്ടെള്ളൂ. ഒരു പിന്നെ ഏത് ജർമ്മനിയൊക്കെ ആണെങ്കി അവിടുത്തെ ഭാഷ പിടിച്ചിട്ടില്ലേ പോകാൻ പറ്റു.
ഉംജർമ്മനി അല്ല ഓവൻ ബഹറിനിയ.
വേറെ സ്ഥല ആണോ ഗൾഫിലാണ്. ആ അനേരമ്പോ ആ ഗൾഫ്. അല്ല ആകുമ്പോ പിന്നെ കൊഴപ്പ ഇല്ലല്ലോ പോകൻ.
ആഹ് അപ്പൊ അവർക്ക് ഇനിയിപ്പോ അങ്ങനെ പോയാ അവിടെ സ് ജോലി കിട്ടോ അങ്ങനൊക്കെയള്ള ഓരോ ഞങ്ങളെ ആണത്തം അനിക്കുള്ളത്.
അത് നമ്മുടെ അറിവില് ഒരു കൊച്ച് അയിന്റെ ഹസ്ബൻഡും ഗൾഫിനേഴ്സ സൗ സൗദിയിലെങ്ങാണ്ട്. അതാണ് അന്നേരം അത് ഈ ഡി എം എൽ ടി കോഴ്സ് കഴിച്ച് കഴിഞ്ഞിട്ട് ഡി ഡിആർ സി വർക്ക് ചെയ്യുആയിരുന്നു. ഉം ഇപ്പ അന്നിട്ട അത് ആഹ് ഇപ്പ ഇപ്പ ആ പയ്യന്റെ കൂടെ പോവാനായിട്ട്. ആ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് നിക്കുന്നു. അവിടെ ജോലിക്ക് വേണ്ടി പോവനായിട്ട്.
എ എക്സാമും കാര്യം എന്തൊക്കെയ് ഉണ്ട് തോന്നുന്നു. ഇതിന്റെ ബാക്കിൽ ചെയ്തിട്ട് പോകേണ്ടി വരും. ആ എന്നാലും എക്സാമ് ആണെകിലും കൊഴപ്പംഇല്ല അത് കൊറഞ്ഞ് പഠിക്കാണ്ടെങ്കിലാണ് ബുദ്ധിമുട്ട്.
ആ അതങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചോദിച്ചില്ല. അവരിങ്ങനെ പറഞ്ഞ് ആ പിന്നെ പി ജീ എഫ് സി വർക്ക് ചെയ്ത് കൊണ്ടിരുന്നതാന്ന് മോന്റെ കൂടെ ആ ഹസ്ബൻറിന്റെ കൂടെ അങ്ങ് പോയി വർക്ക് ചെയ്യുവാണ്. അതുകൊണ്ട് റിസൈൻ ചെയ്തെന്ന് പറഞ്ഞ്. ആ ആഹ് രണ്ട്പേരും അവിടെ തന്നാനെ പിന്നെപ്രശ്നോ ഇല്ലല്ലേ. ഉം ഉ ഇപ്പൊ ഒരുപാട് ആൾക്കാരും അങ്ങനെ വെളിയിലോട്ട് പോകാനല്ലേ നോക്കുന്നത്. തെരിയസാലറിയും ആഹ് ഇപ്പം പഠിക്കുന്നവര് തന്നെ പഠി പുള്ളാര് തന്നെ ആയാലും അവർക്കും വിദേശ ത്ത് സെറ്റിൽ ആവാനാ ഇഷ്ടം ഇപ്പോഴത്തെ ഒരു തലമുറ അങ്ങനെയാണ്.
അതാണ് അതെ അതെ
ആ അവർക്ക് ഇവിടത്തേക്കായും സൗകര്യങ്ങളൊക്കെ കിട്ടുംല്ലേ അതുകൊണ്ടാണ് ശമ്പളവും കൂടുതൽ കിട്ടും. അതുകൊണ്ടാ ആ കിട്ടാ അതുകൊണ്ട് അങ്ങോട്ട് പോവാൻ നോക്കുന്നത് പിന്നെല്ലാ
എന്താലും കുട്ടികളെ അതുപോലെ ഇരിക്കും ഉം ആഹ് സുഖാണ്
ആഹ് അതന്നെ ആഹ് അവര് തന്നെ ആഹ് ഇപ്പം പിന്നെ അവിടെ പോയിട്ട് പിന്നെ അവിടെ തന്നെ സെറ്റില പിന്നെ കൊറച്ച് കഴിയുമ്പം മാതാപിതാക്കളെയും കൂടെ അങ്ങ് കൊണ്ടുവും അങ്ങനൊഒക്കെയുള്ള ഒരു ട്രെൻ് ഉണ്ടല്ലോ ഇപ്പൊ
ഉം ട്രെൻ് ഇപ്പ അങ്ങനെയൊക്കെയാണ് പിന്നെ എങ്ങനെന്ന് പറയാൻ പറ്റില്ല കുട്ടികളെ യോഗം പോലെ ഇരിക്കട്ടെ അത്രയപ്പ നമ്മള് ചിന്തിക്കാൻ പ
ആഹ് അത് തന്നെ പിന്നെ എടക്ക് വെച്ചങ് ജർമ്മനിയിലൊക്കെ ഒരുപാട് ആൾക്കാര് പോവ ട്ടിന്ന് ജർമ്മനി കെനഡ പിന്നെ കാനഡയിലൊക്കെ ഇടക്കായപ്പോ പിന്നെ ആളുകളെ അങ്ങോട്ട് എടുക്കുന്നില്ലന്ന് പറഞ്ഞായിരുന്നു അവിടെ ചെന്ന്ട്ടും ജോലി ആഹ് ജോലി കിട്ടാൻ പാടന്നും പിന്നെ കാനഡയിൽ പിന്നെ നല്ല തണുപ്പാന്ന് പറയുന്നത് ന്റെഒരു വീടിന്റെ അടുത്തുള്ളരു കൊച്ച് പോയിട്ടുണ്ട് അത നല്ല തണുപ്പാ പറ തണുപ്പ് സമയത്തൊക്കെ ഭയങ്കര തണുപ്പാണന്ന്
ഉം ഉം ഉം ഉം
ഉം ജർമ്മനിയും തണുപ്പാണ് എല്ലാ ആഹ് ആഹ് ആഹ് കൺട്രീസ് എല്ലാം തണുപ്പാണ് പിന്നെ അവര് അവിടെ ചെന്നിട്ട് അവര് പാർട്ടൈം ജോലിയൊക്കെ നോക്കും പഠിക്കുന്നതിന്റെ കൂടെ പഠി പിന്നെന്റെകൂടെ പാർ് ടൈം ജോലിയ ഒക്കെ നോക്കും അങ്ങനെ ഉം അങ്ങനെയാണഅവര് അവിട നിക്കുന്നത്
ഉം അതന്നെ
ഉം പാർടൈയും ജോലിയനോക്കിയാലും നല്ല ശമ്പളം കിട്ടും മണിക്കൂറിനാണോവിടെ സാലറിന്ന് ഉം ഉം അവര് വർഷത്തിലൊന്നും ലീവിന് വരത്തിയൊന്നുല്ല
അതെ ഉം
ആഹ് അവര് പറ അത്രയും പൈസയൊക്കെ അവിടെ കിട്ടുവല്ല പിന്നെന്തിന അതും കളഞ്ഞിട്ട് വര രണ്ടു വർഷക്കും കുടമ്പഴ വരുന്നത്
നിങ്ങക്ക് കുട്ടികളൊക്കെല്ലേ അങ്ങനെയണ അറിയിലട്ടോ പ്രായം എന്താന്നൊന്നും നമ്മക്ക്അ റീയില്ല ആഹ്
ആഹ് എന്റെ കുട്ടികളും വലിയ കുട്ടികളാ പഠിക്കുവയാണ് രണ്ടു പേരും പഠിക്കുവ ആഹ് പിന്നെ രാവിലത്തേക്കന്ന് എന്താണോ ഫുഡ ഒക്കെ ഉണ്ടാക്കുന്നത്
രാവിലത്തേക്ക് ഞാൻ തീരുമാനിച്ചില്ല മോം പോയന്റെ ശേഷം അങ്ങനെ തീരുമാനിക്കാൻ ദോശയണോ പുട്ടാണോ അങ്ങനെയൊക്കെ ഏ എന്തെങ്കിലൊന്ന് ഇണ്ടാക്കണം
എഴുന്നേറ്റ് കഴിഞ്ഞാ ആലോയി ഇനി എന്തോ ഉണ്ടാക്കണ എന്നുള്ളത് ആഹ് ചോറ് കൊടുത്ത് വിടണ്ടേ സ്കൂളി ചോറ് കൊടുത്ത് വിടണ്ടേ
അല്ല മോന് സ്കൂന്ന് വാങ്ങിക്കും ചെറ്ത്
ആഹ് കുഞ്ഞുകുട്ടി ആഹ് ഏഴാം ക്ലാസ് വരെണ്ടല്ലേ സ്കൂളില് ചോറ ഏ ഏഴാം ക്ലാസ് വരെന്ന എട്ടു വരുണ്ട് ആഹ് ആഹ്
അപ്പൊ ചെറിയരു മോന്ണ്ട് ഒമ്പത് വയസായത് മറ്റ രണ്ടാളും വല്ത പിന്നെ ഇരുപ പത്തൊന്ന് വയസും പത്തൊമ്പത് വയസ്സും ആയിരിക്കണം അയിന് ശേഷം മൂന്നാമത് ഒരാള് വല്യ കുറച്ച് വ്യത്യാസം ഉണ്ടാവരമ്മില്.
വ്യത്യാസം വന്ന് ഈ ഒമ്പത് വയസുള്ള ആളാണമദ്രസിലോട്ട പോകുന്നറ
അതെ, അതെ, അതെ ആ മറ്റേത് അത് കഴിഞ്ഞ താ.
കഴിഞ്ഞു മറ്റൊരു പഠിത്തോക്കെ കഴിഞ്ഞോ മദ്രസെ.
ആഹ് അവരൊക്കെ വല്ലും കഴിഞ്ഞ് ഇപ്പൊ മോന് മോളെദിനും വിട്ട് മോനെ പ്ലസ്റ്റു കഴിഞ്ഞിട്ട് എ സി മെക്കാനിക്കില്ലേ എല്ലാം കൂടുള്ള ഫ്രിഡ്ജ് വാഷി മെഷീൻ മൊത്തത്തില് ആ അയിൻ്റെ വർക്ക് ആ തിരൂർ പോളില് അതിനെ ചേർത്ത അവിടെ അപ്പോ
ക്കുവാണ്.
ആഹ് അയിന്റെ പഠിപ്പ്പ്പ കഴിഞ്ഞപ്പോ സർവീസിന് പോവുണ്ട്. വർഷത്തെ കോഴ്സും ട്രെയിനിങ്ങും കഴിഞ്ഞു.
ചേച്ചിടെ മോന് എ സി മെക്കാനിക്ക് കഴിഞ്ഞിട്ട് ഇപ്പം ഗൾഫിലാ ജോലി. ഉം ആ എ സി വർക്കിനന്നാ പോയത് അവന് ഇവിടെ പോളിൽ പഠിച്ചതായിരുന്നു ഐ ടിയിൽ പഠിച്ചതാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ വർക്ക്. ആ ഇവിടെ പിന്നെ വർക്ക് ചെയ്തൊണ്ടിര്ന്ന് പിന്നെ അവിടെ ഫ്രീ നല്ലൊരു കമ്പനി വിസ കിട്ടി അങ്ങനെ പോയി.
അതെ അമാതിരി മോന്ടെ വർക്ക് ചെയ്യണ്ട് ഇതിന്റെക്ക ഇ പിന്നെ
ആഹ് അനും വെളിലോട്ടൊക്കെ പോവാം ഉം വർഷത്തേരി ത്തിലൊക്കെ വരുവവൻ നല്ല കമ്പനിയിലാണ് അതുകൊണ്ട് വർഷത്തി ഇരിക്ക വരാൻ
അതാ ആ
ഉം ഉ
അതന്നെ കുട്ടികളൊക്കെ പഠിച്ചതിനൊക്കെള്ളത് ഇതും ഇത് ഇണ്ടാവട്ടെ കുട്ട്യൾക്കൊക്കെ.
ക്കെ എനിക്ക പിന്നെ നാട്ടിലായാലും ഒരു കടഇട്ടാലും മതിയല്ലേ. ഇപ്പൊ ടിവിയും, ഫ്രിഡ്ജ് ആ ടിവിയും അല്ലെ ടി എസിയും പശ് പിന്നെ ഫ്രിഡ്ജ് ഇല്ലാത്ത വീടില്ലല്ലേ അതിനൊക്കെ എന്നും കംപ്ലയിന്റും വരും.
തന്നെയാണ് ഫുള്ളും. എസിയുടെയും ഫ്രിഡ്ജിന്റെയും വാഷിംങ് മെഷീന്റേം. ഉം അതെ, അതെ.
ഇപ്പഴത്തെ ഈ നമ്മുടെ കാലാവസ്ഥക്കെ നമ്മുടെ ഇപ്പഴ ത്തെ ചൂടന് എല്ലാരും ഏ സി ഈ വർഷത്തെ ചൂടിന എല്ലാ ഒരുവിധം എല്ലാരും ഏ സി വേടിച്ച്.
അതെ, അതെ.
ഭയങ്കര ചൂടല്ലാരുന്നോ.
അത ടൈമ് നോക്കിയാ ടൈമ്.
എല്ല എല്ല അല്ല പിന്നെ ചൂട് കൂടുംന്തോറുവേ
അതെ എടിപ്പ ഏ ഇപ്പൊ വീട്ടിലും നാട്ടിലും ഒ തെസ്യ ആയില്ലേ.
ആഹ് ആന്നാന്ന് പണ്ടൊന്നും ഇത്രേ ഇല്ലായിരുന്നില്ല ഇപ്പ ചൂട് കൂടി കൂടി വരുവല്ലേ. അത്രയും ചൂട് കൂടുമ്പം പിന്നെന്തു ചെയ്യും എല്ലാരും ഏസിടിക്കെണ് നമ്മളുക്കെ ഇപ്പഴ ഏസി മേടിച്ചത്. ചൂട് കൂടിയിട്ടാ ഇപ്രാവശ്യാണ് ഇടിച്ചത്. ഹലോ കേൾക്കുന്നില്ലേ?
കേൾക്കണ്ട് കേൾക്കണ്ട് പറയൂ.
ആഹ് ഞാൻ വിചാരിച്ചഞ്ഞ് കട്ടായി പോയന്ന്
ഇല്ല ഇല്ല കട്ടായില്ല
ഇല്ല പിന്നെ വേറെന്തുണ്ട് വിശേഷങ്ങള് അല്ലാതെ വേറെ വിശേഷം എല്ലാരും സു വീട്ടില് എല്ലാരും സുഖായിട്ട് ഇരിക്കുന്നല്ലേ ഓ ശരിയ എന്നാ വെച്ചേക്കട്ടെ ശരി ഓക്കെ
ആ ഉ